ഹലോ ആഹ് കേൾക്കുന്നുണ്ടടാ എന്തൊക്കെണ്ട്ടാ വിശേഷങ്ങള് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ആഹ് പിന്നെ അട മഴയൊ ക്കെണ്ടായിരുന്നോ?
ആഹ് മഴണ്ട് ചെറുതായിട്ട് മാഴ കാറോള്ളൂ
അതെയോ ഓ ഞങ്ങടെ ഇവിടെ ഇന്ന ഓ ഞങ്ങക്ക് ഇവടെ രാ ത്രി തോട്ട് മഴാ കണ്ടിന്യു മഴാ തോർച്ചയില്ലേ അയിന്റുടെയാണ് ഇവിടെ മരം എല്ലാം ഓട് ഇനി വേണട്ടെ വറോട് ഒ എല്ലാം ബ്ലോക്കും ആകപാടെ പ്ര പ്രശ്നങ്ങളായി കിടക്കുവ കരണ്ടുംവില്ല
അതെ അപ്പൊ ഓഫീസ്ന്ന് സി കെ സിബിന്ന് ആള് വരില്ല
കെ എസ് സി ബിന്ന് വന്ന് അവര് ഒരു സൈഡായിട്ട് വെട്ടി മാറ്റിക്കൊണ്ടേ ഇരിക്കുക കുറെേ സ്ഥലങ്ങളില ഉണ്ടായിന്നരോ ആ വലിയ മരങ്ങൾ വലിയ മാവ് ആ ന അവ കമ്പോട്
ആ ഇപ്പ അടുത്ത് ഞങ്ങടെ വീട്ടില് ഇതുപോലെ ഇണ്ടായി മറ്റേ തേക്ക് വീണ്ട്ട്ട് വീടിന്റെ ഒരു സൈഡങ്ങട്ട് പോയി അതുപോലെ തൊട്ടടുത്തൊരു വീട്ടില് ങ്ങ് വീണ്ടിട്ട് ടെറസ് വീടാണ് അതിന്റെ ഒരു ഒരു റൂ പിന്നെ ഒരു ഹോൾ പകുതിയും പോയി വല്യയ മരാ വന്ന് വീണതെ നല്ല കാറ്റ്ണ്ടാർന്നത് ഇ ഈ പ്രാശല്ല കഴിഞ്ഞ പ്രാവശ്യം ട്ടോ നല്ല കാറ്റ് റ്റ് ണ്ടാർന്ന് ആ കാറ്റില അങ്ങട്ട് വന്ന് ട്ടൺ വീണട്ടേ ടറസ് വീടൊ കൊറച്ച് പഴേ വീടാണ് ഇന്നാലും ടെറസൊക്കെ ഇങ്ങട്ട് പൊളിഞ് ചാ ന്താ പറയുമ്പളെ അതില് വീട്ടില് ആളുകളൊക്കെ ഉറങ്ങുയുണ്ടാർന്നേ അവരൊക്കെ പേടിച്ച് ഓടി പക്ഷെ ആളുൾക്കൊന്നും പറ്റില്ല ട്ടോ ദൈവഭാഗ്യം
അത് തന്നെ ഒരു ഭാഗ്യം ആ ഇവിടെ ഞങ്ങക്കിപ്പയങ്ങനെ മരങ്ങളും കൂടുതലും വീടുകളും- പോയിട്ടുണ്ട് രണ്ടോ മൂന്നോ വീടിന്റെ മണ്ടക്കെങ്ങാണ്ട് - ഒടിഞ്ഞിട്ടുണ്ട് ഒരാളെ കാറിന്റെ പോറത്ത് ന്ന് വടേ കാർ മറഞ് പോയി ആഹ് പക്ഷെ അതൊരു ഭാഗ്യത്തിനാകെ ആള് ഇല്ലാഞ്ഞോട് അപകടം ഒന്നും ഉണ്ടായില്ല.
ആഹ് വീ മറ്റേ മണ്ണ് ഇങ്ങനെ നനഞ്ഞ ഇങ്ങനെ നി ക്ക്ല്ലേ അപ്പ ഈ നല്ല വല്ല്യ നല്ല ചക തീല് കാറ്റ് വീശുമ്പഴ് ശെരിക് മരം വെട്ടാം പാടി ല്ല തെന്ന് ഒക്കെ പറയും പക്ഷേ ങ്ങന് ത്തെ ഒര് ദുരന്തങ്ങളൊക്കെ ആലോയ്കുമ്പോ നമ്മള് മരം വേട്ടാ ണ്ട്രി
മരം വെട്ടുല്ലടാ കോതി കോതി നട് ത്ത് ണ അതെ കൊബിലോട്ടൊക്കെ നിക്ക്ണെ കോതി നിർത്താണങ്കി ഇത്രം പ്രശ്നം വരില ഇത് കറക്കി അടിചി ച്ച കാറ്റ് വരുന്നെ അപ്പൊ കമ്പിയൊക്കെ കറങ്ങി ആ തിരിഞ്ഞ് വരുമ്പോ ആ കമ്പ് അങ്ങന അങ് ഒടിഞ്ഞ് വീഴുവാ അതും മൂ കാ ഇപ്പക്കെ മാങ്ങയാലും ചക്കൊക്കെ കാ്ഴ്ച്ക്മ്പോ അതിന്റെ പാട് കറങ്ങി അടി റ്റ് വരുമ്പോ തന്നെ ഒടിഞ് ഒടിഞ് വീഴുവാ അത് റോഡിലോട്ടാ വീഴിഞത് ചടപെടാന്ന് മാങ്ങ് ആ ചക്ക എല്ലാം കൂടെ റോഡ് വീണ റൊ വ മരവും കൂടെ വീണ് കഴിയുമ്പോ സുഖ ആയി
ആ അപ്പ ഈ മഴക്കാലൊക്കെ ആകുമ്പോ കൊമ്പും ചില്ലക്കെ വെട്ടി ങ്ങനെ നല് ല്ലാർക്കണ്ടിരുലേ പിന്നെ അത്ണ്ടാവൂലോ മഴക്കാലം കഴിഞ്ഞാലെ ശരിക്ക് അതൊന്ന് ആർക്കും അറിയാത്ത കാരണ തോന്ന്ണ്
അല്ലല്ല സാധാരണ ഞങ്ങടെ ഇവിടെ കെ സി ബി ക്കാാര് വരും ന്നാന്നെ ഈ മെയ് മാസൊക്കെ അവ ക്ക് വരുന്നേ വന്നത് പോതൊവര് ആറുമാസം ആറുമാസം കൂടുമ്പോ ഈ മാസം അവ് വരാൻ പറ്റില്ല ട്ട മ്മ ചെ അതുകൊണ്ടാണോ എന്തോ അവര് വെട്ടിയില്ല അതിന് മുമ്പേ എടെ
പിന്നെ അവര് ഈ ലൈയിൻ പോയ ഭാഗം മാത്രമേ വെട്ടി ശരിയാക്ക്യരൊള്ളനി
ആ അവര് ആ ആ അത് അത് മതി ല ലയക്കമ്പിയുടെ മാറിലോട്ടുള്ള മാറ്റിയെ തന്നെ നമുക്ക് പരണ്ട്പോക വാവെ ഇ ചെറിയ കാർഡ് എടക്ക് വന്ന് ആഹ അഹ് പിന്നെ ഈ കമ്പി ഒടിഞ്ഞു വീ ഴാതെയിരിക്കും
ആഹ്
ഇ ലൈംഗം വീണാവോ അത്രയോ പ്രദേശത്ത് റോഡിൽ കൂടെ വെള്ളം ഒഴുകുവ അല്ലേ ആ കറണ്ട് പാസ് - ചെയ്തത് എർത്തടിച്ചാൽ ഭയങ്കര പ്രശ്നം ആവും ഉം നമ്മൾ അറിയില്ലല്ലോ
ആഹ് ഈ പൊഴയുടെ ഉരുത്ത കൂടെക്കെ ഞങ്ങടെ ഇവിടെ ലെയിൻ പോൺണ്ടേ അങ്ങനെ ആഹ് പൊഴയുടെ ഓരത്തത്തെ വെള്ളക്ക ഈ സൈഡിക്ക് ഇങ്ങനെ കേ റൌ ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടായി അ കറണ്ട് പോയപ്പോ എന്താ കമ്പി എന്താ പൊട്ടി ട്ടിയത തോന്നണു ക്ക്പോസ്റ്റ് മറിഞ്ഞപ്പോ കമ്പി പൊട്ടി വീണടക്ക യ അങ്ങനെ അ വെള്ളത്തിലൊക്കെ കറത്താണ്ടർന്നതേ അല്ല രാത്രി സമയാവന്നത് കാരണം ആർ ക്കൊന്നും പറ്റിയില്ല പകല് സമയൊക്കേണെങ്കിൽ ല്ലാവരും അ ഇക്ക്യ കുളിക്കാനൊക്കെ പോണതാണെ ന്ന ആ ഒരു സയത്ത് അങ്ങനൊക്കെ ഇടിവെട്ടിട്ട് ഇത് അപകടായാർന്നു.
അതും ഭാഗ്യ മഴ ത് അത് തന്നെയല്ലടെ ഈ രാവിലെ ആവുമ്പോ ഈ പാലുകാരും പേപ്പറുകാരും ഓക് ക്കെ പോത്തില്ലേ ശ്രദ്ധിക്കാതെ വിട്ടു പോയാൽ അതും റ്റാവുലേ
പ്പ അടുത്ത് തന്നെ ഇടിമിന്നലേറ്റിട്ട് നാല് കുട്ടികള അന്ന് കണ്ടി
ആ
അത് പിന്നെ തൊറസ്സായ സ്ഥലത്ത് നിന്നിട്ടാ തോന്നണൂല്ലേ.
അവത് തൊറസ്സായ സ്ഥലത്ത് നിന്നിട്ട് അവരവിടെ യാത്രയായിട്ട് വേണങ്കില് വെളിയിൽ നിന്നുന്നല്ല ഇപ്പ ഇടിപ് ഇവന്റത് എല്ലാടത്തും ഏക്കുന്നുണ്ട്. നമ്മള വീടിനാത്താണെലും എർത് ത്തെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ കറണ്ട്കാരെ. അത് പോവ എന്തേലും ചെയ്താല് എർത്തടിക്കാൻ സാധ്യതയുണ്ടായി. പാറകടെ സൈഡിന്ന് വീടുകൾകൊക്കെ എർത്തടിക്കാം.
അതെ
ആ പിന്നെ മ്മള് മൊബൈല് യൂസ് ചെയ്തോണ്ടിരിക്കാണ് ഇടിയും കാറ്റത്തു എങ്കില് ആഹ് ഇടീം മഴെ മിന്നലേക്കുന്ന സമയത്ത് ബോണിൽ പെട്ടെന്ന് വൈബ്രേഷൻ അടിക്കും.
അതെ ആ ഞാന് യോ ഈ ഇടി വെ വെട്ടുമ്പോഴക്കെ ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കണതാണേ അ പ്പോ എ ഇടി വെ ട്ടുമ്പക്ക് ഭയങ്കര പേടിയാ. പക്ഷേ നമുക്ക് ക്ലാസ് നമ്മുടെ ഈ ഭാഗത്തെണ്ടാവുള്ളേ. ബാക്കിയൊള്ള കുട്ടികളൊക്കെ വേറെ ജില്ലകളിലുള്ള കുട് ട്ടികളൊക്കെ ഇരിക്കും. അപ്പ അവർക്കറിയില്ലല്ലോ അപ്പം. ഒരു ദിവസൊക്കെ ഞാനങ്ങനെ ക്ലാസ് കഴിയറായിണ്ടാർന്നു ഒരു പത്ത് മിനിറ്റെക്കെണ്ടാർന്നുള്ളു അപ്പൊളത്തെനിം ഞാൻ വേ ഗം അങ്ങിട് കഴിച്ചിട്ട് വേഗം ഫോണോഫാക്കി വെച്ചു, പിന്നെ പിറ്റേസം തൊടക്കത്തില് പിന്നെഎങ്ങനേ ഇടിയായപ്പോ ഞാൻ അവരോട് പറഞ്ഞു ഇടിം മഴയാണ് ട്ടോ അവരിങ്ങനെചോയ്ച്ചിട്ട് അയിന് ഞങ്ങടെവിടൊന്നും ഇടീം മഴയൊന്നും ഇല്ലല്ലോ പ്പ ഞാൻ പറഞ് ഞങ്ങടെ ഈ ജില്ലെലിണ്ട് ന്ന് പറഞ്ഞു
ആഹ് ചിലയിടത്ത് പെയ്യത്തിലടാ ചില പഞ്ചായത്തി പെയ്യും ചിലർക്ക് കാണത്തില്ല അങ്ങനെപ്പോത്തെ മഴ
കുറച്ചൂസം വരെ ഇപ്പ വേനൽക്കാലത്തിന്റെ ആ ഒരു ടൈമിൽ ഫസ്റ്റ് സ്റ്റാർട്ടിതില്ലേ മഴ അപ്പഴാ ഇണ്ട അപ്പൊ അവരൊക്കെ പറഞ്ഞപ്പ ഈ വേനൽ ത്ത് മഴ എന്നൊള്ളൊരു ചിന്തയിലെ അങ്ങനെ ചോിച്ചിണ്ടായി
ഞങ്ങൾക്ക് എന്തായാലും ഇപ്പൊ ഈ മാസം ഇങ്ങനെ മഴ നൽക്കുവാ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കാരണം ഞങ്ങക്ക് ഇവിടെ പെട്ടെന്ന് കരണ്ട്ു പോക എങ്ങനൊയാലും ഇവിടെ ഒരു മാരോട്
ആ അതെ ഇപ്പൊ പിന്നെ അല്ലാണ്ട് തന്നെ അരമണിക്കൂർ പവർ കിട്ടണ്ടല്ല
അത് രാത്രിയില് ഒണ്ട
ആ എന്നുംണ്ട് ആ ഭയങ്കര അതായത് ചൂടും കൂടി അല്ലേ ചൂട കൂടി അവകാരണേ കടണ്ട് പോയി കഴിഞ്ഞാ ഭയങ്കരതാ
ഞങ്ങൾക്ക് പിന്നെ ഇവിടെ രാത്രി മഴ പെയ്യുന്ന കൊണ്ട് അ കരണ്ട് പോയാലാവേ അറിയത്തില്ല പക്ഷെ കൊതുക ശല്യ ഭയങ്കര അത് വല്യ ആഹ ഈ പുല്ലല്ലാഅങ്ങ് കിള്ത്ത് കെറുവാട വെള്ളം കട്ടേക്കുന്നല്ലേ പുല്ല് കിള് റ ഇ പാറയും മണ്ണും കൂടെ ഭയങ്കര പുല്ലുകൾ കിള് നമ്മളത് എത്ര പറച്ചാല് ഇങ്ങനെ കേറിക്കോണ്ടിരിക്കുവേ
അയ്ന്റ് ഇടയിലൊക്കെ ഇങ്ങനെ വന്നതായിട്ടാവൂല്ലേ
അതിന്ടെ ഇന്ന് ഇങ്ങനെ ഇന്ന് വരും ഞങ്ങക്ക് ഇവിടെ വെള്ളം കെട്ടി ക്കത്തില്ല കാരണ ഇതുവഴി ഞങ്ങ പ ഇത് വെള്ളം മേലെ വേസ്റ്റ് വെള്ളം പോന്ന അത് അങ്ങനങ്ങ് ത്തൂത്തെക്കുവാ.
ഉം
മൊ പ്പേത് കെ ട്ടി വെള്ളം നിൽക്കുന്ന പരിപാടിയന്നണ്ട് പക്ഷെ ഇത് ഈ പുല്ല് കിള്ത്തിക്കുമ്പോ പുല്ലിനിടക്കിങ്ങനെ തെളവന്ന് വരുന്ന ഇതിനോ എല്ലാകൂട കേറി
അതെ.
പിന്നെ ഞങ്ങട തൊട്ടപ്പുറത്ത് പറമ്പില് ചക്കേം മാങ്ങ എല്ലാം ഇഷ്ടം പോലെണ്ട് അവര് പറിക്ക് ത്തില്ലേ. അത് മൊത്തം വീണിങ്ങനെ അഴുകിയഴുകി കെടന്ന് കഴിയുമ്പോഴും ഭയങ്കര കൊതുക് ഈച്ച
ഇം അങ്ങനേണെ ഇവിടെ പിന്നെങ്ങനെ മാസ ത്തിലിങ്ങനെ ഒരിക്കലിങ്ങനെ ആശ വർക്കേഴ്സ് ഒക്കെ ഇണ്ടല്ലോ അവര് വന്നി ട്ടിങ്ങനെ ചെരട്ടേ എന്തേലൊക്കേ പ്ളാസ്റ്റിക് പത്രങ്ങളൊക്കെങ്ങനേ വെള്ളൊണ്ടെച്ചിങ്കില് അതൊക്കെ അവരന്നേ വന്ന് കമഴ്ത്തിത്തരും അങ്ങനെ നമ്മളോടിങ്ങനെ പ റയും അത് മാ റ്റണോട്ടോ എന്നൊക്കേ പറഞ്ഞട്ട് പോകും ബ്ലീച്ചിങ് പൗഡറൊക്കെ തരും അതെ ക്കിടാനൊക്കെ തരും. അത് ഇവിടങ്ങന കൊഴപ്പില്ല്യ എല്ലാടത്തും ഇല്ല തങ്ങനെയാ അവ ടെ ഹസ്ബിന്റെ വീടിന്റവിടന്ന് അങ്ങനെ കാണാറില്ലേ അങ്ങനെ വരാറിള്ളത്. ഇവിടക്കെണ്ട് അല്ല അത് നല്ലതാണേ
ആ ഞങ്ങടിവിടേം വരും വല്ലപ്പോഴും വരും. ഇം
ഇങ്ങളൊക്കൊന്ന് കൊറയ്ക്കാലോ കാരണം അവര് രോ ഗങ്ങള് കൊറക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇങ്ങനൊക്കെ ചെയ്യണത് കാരണം നമ്മുടെ ഉം ആളുകൾക്ക് അങ്ങന അസുഖം വന്നിട്ട് വയ്യാണ്ടായിട്ടിരി ക്കരുതെന്ന് വിചാരിച്ച് ട്ടാണ് പിന്നെ പനിയൊക്കെ ഇണ്ട്ച്ചെങ്കി അവരോട് ഫോം ചെയ്യണം അങ്ങനെക്ക്
ആഹ് ആ അതൊക്കെ ഇണ്ട് ഞങ്ങടിവിടെ ആശാ വർക്കറ വേഗം വരും പക്ഷെ ഇത് നമുക്കൊന്നും പറയാൻ പറ്റത്ത് കാരണം ഭാഗത്തെ പ്ലാവേലെ ചക്ക മൊത്തം വീണേ പഴ്ത്ത് വീണഴുക് ആ മാങ്ങ വീണഴ്കീയേച്ച് കരീലേം കൂടെ അഴുകി കഴിയുമ്പഴേ വെള്ള നിക്കുന്നേ പിന്നെ നറച്ച് കൊതുകാവും പിന്നെ ഈ അട്ടയും
ആഹ് അപ്പൊ അവരോട് പറഞ്ഞാ മതി ആ മാങ്ങൊക്കെ ആവു ഒന്ന് അറക്കാൻ പറഞ്ഞൂടെ ഇങ്ങനെ
ഓ അത് അവര് ക കിളിച്ചുണ്ടൻ മാങ്ങ ആയിരുന്നേ അവരോട് പറഞ്ഞ് പറഞ്ഞ് അവര് കണ്ടിക്കാൻ വന്നപ്പഴ്ത്തെന് ഒരു മഴ പെയ്തു കഴിയുമ്പ അതിനകത്ത് പുഴു ആകത്തില്ലേ അങ്ങനെ അവര് ഇങ്ങടെ പറിക്കൻ വന്നപ്പത്തേ നറച്ചു പുഴു
ആഹ് ശരി
ഓരോ പ്ലാവ് നിക്കുന്നത് ഒ മാവ് നിക്കുന്ന ഒരു മനുഷ്യന് കേറാം പറ്റത്തില്ല അതുപോലെ പൊക്കത്തി പോയേക്കന്നാ ആഹ് അതേ ല്ല മാങ്ങാന്ന് പറഞ്ഞാ വല്ല്യ മാങ്ങായാണേ പഴുത്ത് മൊത്ത ആഹ് ഒരെണ്ണം കാണും ഒന്നര കിലോ അതുപോലത്തെ മാങ്ങായാ. അത് വളഞ്ഞു തന്നെ ആ ഈ പ്രാ എല്ലാ വർഷോണ്ടാവും കഴിഞ്ഞ വർഷൊക്കെ കഴിഞ്ഞ വർഷൊക്കെ അവര് പറിച്ചായിരുന്നു കഴിഞ്ഞ വർഷം അവര് പറിച്ചാരുന്നു ഈ വർഷം അവർക്ക് പറിക്കാൻ പറ്റീല വരാൻ വൈ ല്ല മഴേം എല്ലാം കുടായില്ലേ
ആഹ്
അതാണ് വര് പണിയാാന്ന് പറയാനും മടിച്ചെ അത് കാരണം ഈ വല്ല്യമാവേകൂടെ കേറാന്നർ സാർ വെയ്റ്റ് ചെയ്തേന് അപ്പത്തേനും ഇത് രണ്ടും കൂടിങ്ങനങ്ങ്
ആഹ് ഞ്ഞട്ത്തറാശ്യം നല്ല നേറ്ത്തെ വന്നിട്ടേ ശെരിയാക്കാം പറയാേണ്ടു അല്ല മറ്റ്ള്ളവർക്ക് ബുദ്ധിമുട്ട് ആക്ക്ണ തരത്തിലാക്കര്തല്ലോ
അത് പിന്നെ അവര് കൊറെ കരിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറ്റി കരിയില ക്കത്ത് റ്റോ മൂട്ടി ഒരു സൈഡിലൊക്കെ ആക്കും എന്നാലും എത്ര ആക്കിയാലും നമ്മളെ
ഉം
അഴ്കികഴിഞ്ഞാ ഭയങ്കര താ പിന്നെ വളവാ ഈ സാധനം അത്കൊണ്ട് ആരും അങ്ങനെ വെർതെ ഒന്നും പറയാം പോകത്തില്ലാ
ആഹ് ആഹ്
ചക്കേടെ ഒക്കേ നല്ല വളവാ അത് ങ്ങനെ കെടന്നളി ച്ച് കഴിഞ്ഞാ നമ്മളെ നിക്ക്ന്ന വൃക്ഷത്തിന് തന്നെ നല്ല ഗുണാ
ആഹ്
താ അതെല്ലാര്തും അവ്ടെ ഏത് ചോട്ടിലോട്ടങ്ങ് ആക്കിയിടും
ആഹ് ആഹ്
അപ്പൊ പതിയെ അതൊക്കെ ല്ല ഈ മഴോടൊപ്പം ഈ കരിയിലെല്ലാം ക
ഊം ഈ കൊത്ക് കൊത്കിന്റെ ശല്ല്യാണ് സഹിക്കാൻ പറ്റാത്തത് സംഭവം വള ക്കേണ്
ആഹ് ആഹ് ഇവ്ടെ ഞങ്ങള് കൊത്കിനെ പോകയ്ക്കും ആഹ് ശെരിയെടാ ഓക്ക ബായ്